ന്ന്ണ്ടോ ആ എന്തൊക്കെ വിശേഷം ചായൊക്കെ കുട്ച്ചോ?
നല്ല വിശേഷം.
ചായൊക്കെ കുടിച്ചോ....
ചായകുടി ച്ചില്ല ചായ കുടിക്കില്ല....
ചായ കുട്ച്ചിട്ടില്ല?
ചായ കുടിക്കില്ല.....
ചായ കുടി രാവിലെ ചായ കുടിക്കാറില്ല?
ഇല്ല ഇല്ല.
കടിയൊന്നും കുടിക്കാറില്ല....
ആഹ് ചായ കുടിക്യാറില്ല ഞാന് വെള്ളം കുടിക്യുള്ളൂ. വേറെ ആയിട്ടില്ല അതഴിഞ്ഞ അത് കഴിഞ്ഞ് പിന്നകാപ്പി കുടിക്കുള്ളൂ.....
ആ വിമാനം പോയിട്ട് ഭയങ്കര സൗണ്ട് ആഹ ആ...... വിമാനം പോയിട്ട് ഭയങ്കര സൗണ്ട് എന്ന് പറയാ..
ഓ ഓ ഞാൻ ഹോർളി ക്സ് ഇട്ട് പാലത്തിട്ട് കുടിക്കോള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെന്തേലും. കട്ടൻ ചായേം കുടിക്കേല ചായേം കുടിക്കേല പിന്നെ എന്തിനാ ഹോർലിക്സോ ബൂസ്
എന്താ മൈഗ്രേന്റെന്തെങ്കിലും പ്രശ്നണ്ടോ?
ഓ ണ്ട് ണ്ട്
ആ മൈഗ്ര ഉള്ളോല് ചായുടിക്കാൻ പറ്റുലാ പറഞ്ഞ് അതാ ചോയ്ച്ചേ കൊറെ ആയോ മൈഗ്രയ്ൻ തൊടങ്ങീട്ട്
എനിക്കിപ്പോ ഒരു ഒരു കൊല്ലായി
ന്ന്ട്ട് ഗുളിക കുടി കുടിക്ക്‌ണ്ടോ
ഞാന് ഇപ്പൊ ഏ മെഡിസിന് ഇടക്ക് നല്ല നല്ല സഹിക്കാൻ വയ്യെങ്കി മത്രേള്ളൂ കഴിക്കുള്ളൂ എനിക്ക് ആ ഒത്തിരി മെഡിസിന് അങ്ങനെ കഴിക്കാറില്ല എനിക്കാ ഒത്തിരി കഴിക്കുമ്പഴല്ലേ നമക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടാവുന്നേ
ആഹ് അതെ അതെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരും ഗു ളികങ്ങനെ കഴിക്കുമ്പളെ ഉം ഉം
മാക്സിമം കഴിവിൻ്റെ പരമാവധി കഴിക്കാതിരിക്ക ഗുളിക
ആ അതെ അതെ അമ്മള് സഹിക്ക അത്രക്കെ തീരെ വയ്യാതപ്പം മാത്രം ഗുളിക കുടിക്ക ആ അങ്ങനെ തന്നെ ഞാന് ചെയ്യാറ് അല്ലാണ്ട് ഗുളികൊന്നും കുടിക്ക്‌ണ ആളല്ല ചെറിയൊരു പനി വന്നാലൊന്നും ഗുളിക ഞാൻ കുടിക്കുല
ത് ന്നെ മൈഗ്രയിൻ ആണെങ്കില് ചില സമയക്കെ ആണെങ്കില് അത്യാവശ്യം ഞാന് പിടിച്ച് നിക്കും കഴി കത്തില്ല പിന്നെ നല്ല സയ്ക്കാൻ വയ്യെങ്കി മാത്ര കഴിക്കുള്ളൂ
ആ ആ പിന്നെ ചായക്ക്‌ എന്തായിരുന്നു കടിയൊക്കെ ഇണ്ടാക്കിയെ
ചായക്ക്‌ ദോശയ ചമ്മന്തി
അഹ് ശരി മക്കളൊക്കെ സ്കൂൾണ്ടോന്ന്
ഒര് ഒരു മോളേള്ളൂ അത് മൂന്ന് മാസയിട്ടെള്ളൂ
അയ് ശരി ഏ അയ് ശരി ഹസ്ബന്റ് ജോലിക്ക് പോയോ
ആ ഞാ ഇപ്പൊ ന്റെ വീട്ല
ആഹ് ശരി ആ പിന്നെ വേറെ എന്തൊക്കെ ഉച്ചക്കക്ള്ള ഫുഡൊക്കെ റെഡി ആയോ
ഉച്ചക്കത്തെ ഒന്നും തുടങ്ങിട്ടില്ല ചമ്മന്തി ദോഷിം ചമ്മന്തി ആയിട്ടുള്ളു ഇനി കൊറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളു
സ്പെഷ്യലൊക്കെണ്ടോ
അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുംല്ല
ആയ് ശരി സാദാ എന്നും വെക്കുന്ന പോലൊക്കെ തന്നെ ലെ
ആ ഞാ ഞാനിവിടെ ഉമ്മായും ഞാനും അനിയത്തിയും കുഞ്ഞു വാവയും മാത്രെ ഉള്ളൂ
ആഹ് ശരി ആഹ് എന്നും എടക്കടക്ക് വീട്ടി പോവാറുണ്ടോ അടുത്തന്നെയാണോ വീട്
ഹസ്ബൻഡിന്റെ അസേലോ ഹസ്ബൻറ്റിന്റെ വീട്ടിലോട്ടോ എന്റെ വീട്ടിലാണ് ഇപ്പം നിക്കുന്നെ
അഹ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവലില്ല
അ ഹസ്ബൻഡ് ആ അങ്ങോട്ട് അങ്ങനെ ഇപ്പം പോവാറില്ല ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞു വീട്ടിലാ
അയ് ശരി അങ്ങനെ ഓക്കെ ആഹ്
ആ അപ്പൊ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുള്ളു കാണാൻ
ആ ആ
ഇങ്ങോട്ട് വരും ഹസ്ബൻറിന്റെ സ്ഥലം വേറെയാണ് ന്റെ സ്ഥലം വേറെയാണ് അപ്പം ആ ദൂരം ഉണ്ട അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും ഇക്ക വരും കൊറച്ചോസം നിക്കും പോവും അങ്ങനെയാ
ആ അയ് ശരി പിന്നെന്തെ ആ എന്തേൽ വർ ക്കിനൊക്കെ പോയിരുന്നോ ജോലിക്കൊക്കെ പോയിരുന്നോ
ഞാന് പഠിത്തം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് ആ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിര്ന സമയം മോള ഉം പിന്നീട് ആയി ട്ട് പ്രഗ്നന്റ് ആയി പിന്ന പോകും പോയിര്ന്നില്ല നി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾ വലുതായിട്ട്
അയ്ശരി കുട്ടിക്ക് ഇപ്പ എത്രയത്
മൂന്ന് മാസായിട്ടുള്ളൂ
ആ്ശരി അത്ര ആയിട്ടുള്ളു അല്ലേ രാത്രിഒക്കെ ഒറങ്ങോ കുട്ടി
ആഹ് എടയ്ക്ക് ഒണന്ന് ഇരിക്കും. എടയ്ക്ക് ഒറങ്ങും. അങ്ങനെ
ആഹ് പകല് ഒറങ്ങോ പകലൊറങ്ങീണ കുട്ട്യാള് രാത്രി പോവൂലാന്നൊക്കെ പറയോ
ആ പകല് അവള് വല്യ ഉറക്കൂല്ല പകല് പിന്നെ രാത്രി അതിൽ ഇടയ്ക്ക് പോണം നിൽക്കും ഇടയ്ക്ക് പോണം ഉറങ്ങു അങ്ങനെ
ശെരി. രാത്രി ഒണർന്നിരിക്കുമ്പ കരയൊ? അതൊ ങ്ങനെ ഒർ ഒണർന്നിരിക്കാണൊ ചെയ്യാ?
ആഹ്. ചെലപ്പൊ കരയും. ചെലപ്പം ചുമ്മാഇരിക്കും.
അയ്ശരി ആഹ്
അവളുടെ ഓരോ മൂഡ് പോലെ ഇരിക്കും ചില സമയം ഭ ൻക്യന്നെ നിർബന്ധവാ. ചെല സമയം കൊഴപ്പല്ലാതെ നടക്കും ചെല സമയം ചുമ്മാ ചുമ് കരഞ്ഞൊണ്ടിരിക്കും ചെലപ്പോ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കൂ
അയ് ഇട്ക്കാനൊക്കെ വേണ്ടിട്ടേ. അതെ. കട് തൊട്ടിൽ തന്നെയാണ് കെടുത്ത അതോ തൊട്ടിലി കെടത്താറുണ്ടോ
തൊട്ടില് കിടത്തും കട്ടിലേലും കിടത്തും പകല് പകലൊക്കെ പകല് തൊട്ടിലും കെടത്തും. ബെഡിലും കെടത്തും. പിന്നെ രാ ത്രീല് ബെഡ്തന്നെ അട്ത്തൂള്ളു. എന്റെ കൂടെ കെടത്തൂള്ളു. അതാ വ്മ്പൊ എടയ്ക്ക് എഴ്ന്നേക്കു പോവാങ്കില് എനിക്കറിയാം. അപ്പൊ അട്ത്തെട് സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് ഒണരാൻ പറ്റും പെട്ടെന്നടുത്ത് പാല് കൊടുക്കാനും
തൊട്ടിലാവകുമ്പോ പെട്ടെന്ന് കരഞ്ഞാലറിയില്ല ആ ശരിയാണ് പിന്നെമ്മള് കെടക്കുമ്പളൊക്കേ
അതും അല്ല തൊട്ടീൽ കിടത്തുമ്പോഴേ തുണിയെല്ലാം പിടി ചെറിയ എന്തെങ്കിലും ആണാ നമ്മുക്ക് അർ അറിയാൻ, ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആഹ് നമ്മുടെ കൂടെ കേട ഇപ്പോംമ്മടുത്ത് കിടക്ക്മ്പോളേ അവൾ കാല് വച്ചിങ്ങനെ തട്ടുക ഒണരുവാണെങ്കിൽ ഇങ്ങനെ കാലോ വെച്ച് തട്ടിയോല്ലെിൽ കരയോക്കെ ചെയുമോൾ നമുക്ക് പെട്ടെന്ന് എഴുതിേ ഉണരാൻ പറ്റും
പറ്റും. ഉം. പിന്നെ അമ്മള് കൂടെക്കെടത്തുമ്പൊ കുട്ട്യേളെ മേല് ഒക്കെ കെട കൈയ്യും കാലൊന്നും തട്ടാതൊക്കെ ശ്രദ്ധി ഉം
ആഹ ആഹ്. എനിക്ക് ആദ്യൊക്കെ ആദ്യൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിര്ന്ന്. എനിക്ക് ആ ഓർക്കാതെ ത്തത്തില് അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞ് പ്പൊ പോകാ ര്ന്ന്. ഇപ്പൊ ഞാനി ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട് മനസ്സില്. താളോണ്ടടുത്ത്
ഞാനും അങ്ങനെ തന്നെ. കെടക്കുമ്പൊ ഇശ്ക്കി കൊറെേ സ്ഥലം വേണം കെടക്കാന്. അപ്പോ. അക്ക് അങ്ങട്ടും മർഞ്ഞ് ഇങ്ങട്ടും മർഞ്ഞ് മ്. പഷെ ഇൻക്ക് ഓപ്പറേഷൻ ആയോ ആഹ്. ക്ക്യോപ്പറേഷന ആയിരുന്നു ആണോ
ആഹ്
അപ്പൊ പിന്നെ ആ ഒരു വേദനോണ്ട് അങ്ങോട്ടു ഇങ്ങോട്ടു കെടക്കാനൊന്നും ആ സമയത്ത് കയില്ലാര്ന്ന്. ആഹ്. അപ്പ പിന്നെ അങ്ങനെ പെട്ടെന്ന് അറിയും അങ്ങട്ടുംങ്ങട്ട് തിരിയാൻ കഴിയാത്തോണ്ട് അമ്മക്ക് കൂടെ ആളുണ്ടെന്ന് മനസ്സിലാവും പിന്നെ പിന്നെ അത് അങ്ങനെണ്ട് ശീലായി
ഒും അങ്ങനന്നെയായിരുന്ന്
ഹ എന്തായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്
അത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി എനിക്ക് നല്ല എന്താ പ്രസവത്തിന് വേണ്ടിയിട്ട് അഡ്മിറ്റാകാൻ പറയുന്നേന് മുന്നോയിട്ട്ന്നെ എനിക്ക് വീട്ട് വെച്ചിട്ട് വേദനയുണ്ടായിര്ന്ന്. അങ്ങനെ പോയതാ. പോയ പ്പ അവടെ ചെന്നപ്പഴത്തേക്കും. അവര് പര്ശോധിച്ചൊക്കെ കഴിഞ്ഞപ്പം പറഞ്ഞ്. ആഹ്. ഇനി വീട്ടി പോവണ്ട. വല്ല വേദനയും വന്നഴിഞ്ഞ പാടാണ്. അഡ്മിറ്റ് ആക്കോന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ അഡ്മിറ്റ് ആ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം അവിടെയായിരുന്നു അപ്പ പിന്നെ പിന്നെ എനിക്ക് വേദന വന്നില്ല അതാണ് ഒരു വാർത്ത പിന്നെ വേദന വന്നില്ല. അങ്ങനെ പിന്നെയാണ് കുറേ ദിവസം അവിടെ കടന്ന അപ്പം പിന്നെ എൻ്റെ പറഞ്ഞ ഡെലിവറുടെ സമയം പറഞ്ഞ ദിവസം വരെ കടത്തിയിരുന്നു.
ആഹ്
അപ്പൊ അത് കഴിഞ്ഞപ്പഴത്തേക്കും പിന്നെ നോർ ഇത് ആക്കാൻ വേണ്ടി ട്രിപ്പും കാര്യങ്ങള ക്കെ ഇട്ട് പെയിൻ വരാൻ വേണ്ടി അപ്പം കൊറേക്കെ വന്ന് പെയിൻ പക്ഷെ നന്നായി പെയിൻ വന്നുല്ല. അവർ വെള്ളം പൊട്ടിച്ചും വിട്ട് എന്നിട്ടും ഒന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല
ആഹ് ആഹ് അത് ശരി പിന്നെ എനിക്ക് ഊരായിരുന്നു എന്റെ മോനെ ബ്രീച്ച് ആയിരുന്നു. ഊരായിരുന്നു ഊരായിട്ടാണ് താഴെ കണ്ടത് തലയല്ല ആദ്യമേ കാ താഴേക്ക് വരാ ഊരായിരുന്നു അപ്പൊ പിന്നെ ഒമ്പത് മാസവും എത്രോ ദിവസം ഏകദേശം ടൈമൊക്കെ ആയി തിരിയേണ്ട സമയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി തിരിയൂല അപ്പ ഓപ്പറേഷൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ്.
എനിക്കാണെങ്കിൽ ആദ്യം എനിക്ക് ആദ്യമാണെങ്കിൽ എനിക്ക് ആദ്യം ഉം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി തുടങ്ങിയപ്പോം ആദ്യത്തെ സ്കാനിങ് ഉണ്ടല്ലോ അപ്പൊ അതില് പറഞ്ഞ് കുഞ്ഞിൻ്റെ തല മുകളിലാണ് അപ്പ അതുകൊണ്ട് നമുക്ക് നോക്കാം മാസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ കറങ്ങി വരു വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യും കറങ്ങി വന്നാല് കൊഴപ്പമില്ല നോർമൽ ആക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവള് സമയപ്പ കറങ്ങി വന്നായിരുന്നു സമയപ്പ അവള് തല താഴെ വന്നായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രസവിക്കാൻ പറ്റാഞ്ഞ കൊണ്ട്
ആഹ് അതെ അങ്ങനെ ഇതായി പോയല്ലേ? പക്ഷെ ഈ വേദന വരാനുള്ള മരുന്ന് വെച്ചിട്ട് വേദന വന്നില്ല?
വേദന വരാനുള്ള മരുന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ഇത്തിരി ആ ഒരു ആവറേജും വേദനയും ഉള്ളായിരുന്നു. നന്നായി വന്നില്ല.
പക്ഷെ അവര് വെള്ളമൊക്കെ പൊട്ടിച്ച് എന്നാലും ടൈം വേദന വരാനൊക്കെ നിക്കും ചെല ഹോസ് പിറ്റലിലൊക്കെ നിക്കൂട്ടോ.
അവര് ഒത്തിരി അവര ഒത്തിരി അങ്ങോട്ട് കുറച്ചു കൂടെക്കെ വെയിറ്റ് ചെയ്തിരുന്നങ്കിൽ ഒരു പക്ഷേ വന്നേനേയിരുന്നു എനി ക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാല് തല അല്ല അവിടുന്ന് ഒരു മണിക്കൂർ ണ്ട് ഒരു മണി
ഒരു മണിക്കൂറണ്ട്ല്ലേ അത് ശെരി പെട്ടെന്ന് അങ്ങട് വേദന വന്ന നിർത്താനും കയ്യൂല.
ആഹ് ആഹ്
അതായിരിക്കും അവര് അഡ്മിറ്റ് ചെയ്തുണ്ടാവും ല്ലെ? ആഹ് ഫസ്റ്റത്തെ ഓപ്പ്രേഷൻ ആഹ്
വേദനയായിട്ട് തന്നെ അവിടെ ചെന്നോണ്ട് പിന്നെ ഇനി വേദന വീണ്ടും വേദന വെച്ചു വന്ന വീട്ടീന്ന് ഒരു മണിക്കൂറല്ലേ അപ്പൊ പെട്ടെന്ന് ഓടിയത്താനൊക്കല്ലല്ലോ അപ്പൊ അതല്ലേ ഇനി എന്തെങ്കിലും വല്ല പെട്ടെന്ന് വേദന വന്നു പോയാലോ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ആയി പോയാലോന്ന് ഓർത്ത ട്ടായിരിക്കാം.
അതെ അതെ
അവിടെ തന്നെ അഡ്മിറ്റ് ആക്കിണ്ട് അത് കഴിഞ്ഞിട്ട് വിടാന്ന് ഓർത്തായിരിക്കേ
ഫസ്റ്റത്തത് ഓപ്പറേഷൻ ആയ പിന്നെ അങ്ങോട്ടുള്ളത് മൊത്തം ഓപ്പറേഷൻ ആയിരിക്കും എനിക്കിപ്പോ ഫസ്റ്റത്തെ ഓപ്പറേഷൻ ആയപ്പോ രണ്ടാമത്തതും ഓപ്പറേഷൻ തന്നെ പക്ഷെ എനിക്ക് കുട്ടിയ അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രസവിക്കാൻ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്തയതുറിയേ ഉള് പരിശോധിച്ചപ്പോ ബ്ലഡ് വരുന്ന പറഞ്ഞിട്ട് അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്ത് ആഹ് ഞാൻ അങ്ങ് സേറിയന് ചെയ്ത് അത്ര രണ്ട് മണിക്കൂറിനുള്ളില് ഉം പക്ഷെ നിക്ക് സ്റ്റി ഇച്ചിരി വേദന അങ്ങനത്തെ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടി അധികം ഓവറി വെയിറ്റുയില്ല. ചെറിയ തലക്കയറുന്ന പ്ര കണ്ടരൊക്കെ പറഞ്ഞതൊക്കെ പ്രസവിച്ച് പോരായ്രുന്നുന്ന്. പക്ഷെ അവര് നിന്നില്ല അവര് ആദ്യത്തത് ഓപ്പറേഷൻആയിപ്പളേ രണ്ടാമ്മത്തെതും ആണ്ട് ഓ
ഒന്ന് ചെയ്താൽ രണ്ടാമത്തത് ഓപ്പറേഷനെ ചെയ്യുള്ള എന്ന് എല്ലാവരും പറയുന്നത് കേക്കാം.
പക്ഷെ ചെല ഹോസ്പിറ്റൽ ഒണ്ടല്ലോ നമ്മള് പ്രസവി ആദ്യത്തെ ഓപ്പറേഷൻ ആയാല് രണ്ടാമ പ്രസവിപ്പിക്കുന്നതൊക്കെ അതെ എവിടാണ് ഇവിടുന്ന് കൊറ ദൂരണ്ട് തോന്നുന്നു ഞങ്ങളെ അവിടെനെക്കെ. ആ വേദന ഒന്ന് നമുക്ക് സ്റ്റിച്ചിന് ആ അത് സ്റ്റിച്ചിന് വേദന കാര്യ ഒന്നും ഇല്ല എന്നുണ്ടെങ്കില് നമ്മെക്കൊണ്ട് നോക്കിപ്പിക്കുക്കെ ചെയ്യും. പക്ഷെ ഇവര് അങ്ങനൊന്നും ചെയ്യില്ല ഉം ഇവര് വേഗം വിൽ പൈസ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും വേഗംണ്ട് കീറി
ആഹ് അത് തന്നെ
ആ മോൾ പിന്നെ നമ്മക്ക് പിന്നെ ഇതിനെപ്പറ്റി അങ്ങനെ വല്ലാണ്ട് അറിയന്നല്ലോ ഒരു പറഞ്ഞ കേൾക്കാന്നല്ലാണ്ട് ഒരു ഡോക്ടർമാരല്ലേ.
ആഹ് ആഹ്
അപ്പം പിന്നെ നമ്മള് പിന്നെ ഓക്കെ പറഞ്ഞ്. നമ്മൾ നി വേറൊന്നും സംഭവിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടേ.
എത്ര മക്കളുണ്ട് രണ്ടു പേരോ
രണ്ടാളാണ് ആ മൂന്ന് വയസ് ചെറുതിന് മോന് രണ്ടാം ക്ലാസ്. പിന്നെ പഠിക്കുന്നേ
ആഹ് ആഹ് ആഹ്
ഉം ഓക്കെ ഞാൻവിളിക്കാട്ടെ ങ്ങക്ക്
ഓ ശരി ശരി